എന്തൊക്കാണ് വിശേഷം ഫുഡൊക്കെ കയിച്ചോ ഭക്ഷണൊ കയിച്ചോ
ആ ഭക്ഷണൊക്കെ കയിച്ച്
പിന്നെ മക്കളൊക്കെന്
കൂട്ടാനൊക്കെ
ഇന്നേ പൊറത്തന്ന് വാങ്ങിയിനു ആഹ് ഇന്ന് പുറത്തുന്ന് വാങ്ങിയതായിനു എന്താ വെച്ചാല് കൊറച്ച് പണിയ് ആഹ് കൊറ ഇല്ല് ചോറ് സാധാ ചോറ് പിന്നെ എക്ക് ഞാൻ പറഞ്ഞില്ലേ കൈക്കൊരു ഇത് പിന്നെ വേദന ഉണ്ടായിനൂന്ന് അപ്പോ ഇഞ്ചക്ഷൻ വെ ന്നാനും അത് ചെറത്തായിട്ട് വേദനണ്ട് അപ്പൊ ആഹ്പോതിച്ചോറ് വാങ്ങിക്കൊണ്ടോ ന്നാഞങ്ങള് അഹ്
എത്തിന്റെ ഭാഗായിട്ടാ
അല്ലല്ല അത് എന്താന്നറീല ഇൻക്കി ഇപ്പോ നമ്മള് റൈറ്റിവർക്കെ യ്തിലേ ന്യയോ ഞാന് എൻക്ക് തോന്നേ ആ അതിന്റെ ഒരു മൂന്ന് മൂന്ന് നാല് മണിക്കൂർ കണ്ടിന്യു
അ
ആഹ് എന്താന്ന അറിയൂല കയിന്റെ മു ട്ടിന വേദന വന്നെ അന്നേരം ഡോക്ടറോട് പറഞ്ഞപ്പംഡോക്ട ട്ടൊ ചോയിച്ചത് മൂന്ന് മണിക്കൂർ ഇങ്ങനെ തുടർച്ചായിട്ട് എന്തെങ്കിലും പണി ചയ്തിനിയോ ചോയിച്ച് ഞാൻ പറഞ്ഞ ഇങ്ങനെൊരു വർക്ക് ചെയ്തിനു ആഹ് അത് കൊന്താന്ന
അതായി നിങ്ങളും ഫുള്ളാക്കിട്ടില്ലലെ
ഏഹ്
അത് കൊള്ളാക്കിട്ട നീല്ല അന്ത ചൂലൊന്നും പുടി തൂലൊന്നും പിടിക്കാൻ പറ്റായ
ആ പ്രശ്നം എല്ല അരിക്കും പക്ഷെ അടിച്ചോക്കെ അയ്ഞ്ഞക്കണങ്ങനെ
കൈ കടഞ്ഞിട്ടേയ്ക്കൂല ഫ്രീ ആ ഇരിക്കുമ്പോളാവുംപിന്നെ കടയില്ലേ ഇത് ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കൂളാവും പിന്നെ
അഹ് ആഹ് അതെന്നെ അതന്നെ വെറുതെ ഇരിക്ക് നേരം വേദ ദന യ അങ്ങനെ ഞാൻ കൊറെേ ഗുളിക കുടിച്ച് ട്ച്ച് കുടിച്ചിട്ടൊന്നും മാറ്റല്ലാഞ്ഞ്
ആഹ് ആ ടീച്ചർട്ടങ്ങനെ വേദനന്റെ ഗുളിക കൊന്നും മാണ്ട
ആഹ് അങ്ങനെ ഞാൻ ഇവിടെ പിന്നെ എല്ലിന്റെ ഡോക്ടറെ കാണിച്ചതായിനു അപ്പൊ കാണിച്ചപ്പോ ഒരു ഡോക്ടറെ കാണിച്ച് ഇപ്പോ ഉം ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നേ അത് കുടിച്ച് കുടിച്ച് കഴിയുമ്പ കുടിക്കുന്ന സമയത്ത് പ്രശ്നല്ല വേദനല്ലേ പക്ഷെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെയും വേദ ദന വെരിയ
ഉം എന്താണാ മുട്ടിന് വേദന കയ്യിന് മുട്ടിനൊക്കെ വേദന അങ്ങനെ വെരലുണ്ട് പക്ഷെ നിക്കും ഉണ്ടായിര്ന്നു ഒരുപൂല അങ്ങനെ പുറം വേദന മുട്ടുവേദന കൂടെ വൈക്ക്
പിന്നെ അങ്ങനെ എന്നിട്ട് മാറ്റി കാണിച്ചത അയിന് മാറ്റി കാണിച്ചപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞേ ടെന്നീസ് അംഗോളോ
ആ ആം ഞാൻ അത് കേട്ട്ക്കണ് ഓ മൈ ട്ടെല്ലി ശെരി ആ അതൊരസുഖൊണ്ട് അത് തീച്ച ട്ടൊന്നല്ല അത് ഞാൻ വലോരടത്തും കേട്ടുക്ക്ണ് ഇന്റെ നാതൂക്ക് ഇണ്ടായി ക്ക്ണ്ട് രണ്ടാമത്തെ നാത്തൂൻക്ക് ടെന്നീസ് എന്തോ ഒരു ടെന്നീസ്
ആ ടെന്നീസംമ്പോ എന്തോ ഒരു പേര് പറഞ് അപ്പൊ ഡോക്ടറോട് ഒന്നൂടെ ചോദിച്ച് ആരാ എന്തേയ്യുണൂന്ന് അപ്പൊ ഡോക്ട്ടർ പിന്നെയും പറഞ് നിന്നോ ഇപ്പ പിന്നെയും മറന്ന്
ആ നമ്മടെ അയൽവാസി താത്താക്കും ഒണ്ടായിട്ടുണ്ട് ന്നിട്ട് ഓര് പറഞ് കയ്യിന്റെ മുട്ടിന് വേദ നയും കടച്ചിലിം കൈക്ക് ഭയങ്കര കടച്ചി
ആ അത്ച്ചാൽ ആ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ പിന്നെ എന്താണ് ഓരോരോ വർക്ക് ചെയ്യുന്ന് പണിയെടുക്കുന്നില്ലേ ഈ പൊറാ തന്റെ മ ഇതൊക്കെണ്ടാവില്ലേ പണിയൊക്കെ എടു ക്കുന്ന ആൾക്കാർക്ക് ക്കണ്ടാവും പോലെ ഞനവേദന
ആ ആ അപ്പൊ നിങ്ങള് പൊറാട്ട പണി നിങ്ങള് ചോറ് കൊണ്ടര്നേകാട്ടി നിങ്ങൾ കടേന്ന് വേട്ച്ച് കൊണ്ടര്ന്നേകാട്ടി പിന്നെങ്ങനെ
അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പണി-
ചോറും കറിയൊക്കെ-
ആ സ സ ആ സാദാ പൊതി- ചോറ് ഞാനിവർ വെക്കാൻ നോക്കിയപ്പോ അപ്പോ ഇന്റെ വാ പ്പ പറഞ് വെക്കണ്ടാ ഞാൻ വാങ്ങിക്കൊണ്ട് വരാർന്ന്- അപ്പൊ കൊറച്ച് പൊറത്ത് കൊറച്ച്- പണിയു
അല്ലന്തായി വാഷിംഗ് മെഷീന് അഹ് മെഷീന് ശെരിയായൊ
യെ വാഷിംഗ് മെഷീന് ഷീന്റെ എന്തായിച്ചാൽ ഓല് വന്ന് രാവിൽ തന്നെ വന്ന് ഓര് പറ്ഞ് ഇത് പിന്നെ എന്താണ് അയ്ന്റെ ഉള്ള് എന്തോ സംഭവം പോയതാ
ഏഹ് ആ ബെൽറ്റ് പൊട്ടിയിട്ട് ഇണ്ടാവും ബെൽറ്റ് പൊട്ടിയിട്ട് ഇണ്ടാവും
അല്ല ബെൽട്ടല്ല അത് പിന്നെ ഇതാണ് ഫ്രണ്ട് ഡോറ ഇള്ളെ മിഷീനാണ് ഓട്ടോമേറ്റിക് ആ ന്നേ ദോ ഇതാണെങ്കി പൈസ ആ മറെ പത്തഞ്ഞൂറുപ്പ്യട്ടാ ആ പൈസ പറഞ്ഞു നന്നാക്കാൻ എത്രയും പൈസങ്ങോ
കേടന്നാ പിന്നെ ശെരിയാക്കണം
ആണ്ല്ലേ
ഉം അത് വെറുതാ ഓട്ടാരിക്ക പറന്നത് ആഹ് അങ്ങ്ട് റെഡി ആവൂല- അത്ര പൈസങ്ങൾ കൊടുത്തുപോയി ലാസ്റ്റ് പിന്നെ പച്ചറക്കാർക്ക്- അങ്ങ് കൊട്ത്ത്- അസറക്കെ ആൾക്കാർക്ക് ടച്ചിനൊന്നും കംപ്ലൈന്റില്ല ടച്ചിനൊന്നും കംപ്ലൈന്റില്ല ടച്ചിന് തൊന്നും കംപ്ലൈന്റ് ഉണ്ടാട്ടിയില്ല-
ഇതൊരു പ്രശ്നോ ഇല്ലായിനോ പെ- പെട്ടന്നായിത് പെ ഭയങ്കര സൗണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അന്നപ്പോ ഞാൻ പറഞ്ഞ് പിന്നെ അതെന്തായിക്കല്ലങ്ങനെ എന്തോ കുടുങ്ങിയ പൈസ്- ക്ക ചില്ലേർ പൈസേക്ക- ആ അങ്ങനെ കുടുങ്ങിയതാണ് ഇക്കോ നിരാശ അങ്ങനെ ഓഫായത് പിന്നെ ഞാന് നോക്ക നേരം അങ്ങനത്തെ പ്രശ്നംന്നുല്ല അപ്പൊ ഞാൻ വരെ വിളിച്ച് വരോട് കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞ് ഈ നന്നാക്കുന്ന ആളോട് അന്ന പോര് പറഞ്ഞ അത് ഒരു വെള്ളപ്പൊടി ഇങ്ങനെ കാണന്ന് അപ്പൊ അയ്ന്റെ ഉള്ളിൽള്ള എന്തോ ഒരു സംഭവം ഉണ്ടോലോ അപ്പൊ ഞാൻ ചോദിച് എന്ത ഇങ്ങനെ വരാൻ കാരണം അപ്പ പറഞ്ഞ ത് അങ്ങനെയാണ് കമ്പനി എറക്കുന്നത് അത് സ്റ്റീൽന്റെ എന്തോ ഒരു പേര് പറഞ് ഫൈബർ പോലത്തൊരു സംഭവണ അത് അപ്പൊ അത അങ്ങനെ തന്നെ വരുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ചെയ്തടുത്തുള്ള മിസ്റ്റേക്ക് അല്ലന്ന് പറഞ്ഞഞ് അങ്ങനത്തെ പ്രശ്നം ഒന്നല്ല എന്ന പറഞ് ഹലോ ഹലോ കേക്കുന്നീല കേക്കുന്നീല ഹലോ ഹലോ കേക്കുന്നില്ല എന്തോ കട്ടായി പോണോ ഹലോ
എന്താണ്
പേഞ്ചില്ലായിറ്റാ ഹലോ ഹലോ ഹലോ ആഹ് കേക്കുന്നില്ല ഇനന്ത റേഞ്ചില്ല റ്റാ
ആ അതാ റേഞ്ച് പോയിട്ടുണ്ടാവും ഇപ്പ മായന്റെ കാറും ന്തൊക്കെയായിട്ടേ മഴക്കാറണ്ട് വന്ന അപ്പ റഞ്ച് പോകും ആ പന്നെ ഉപയോഗിക്കല്
എന്ന് ആ ഇന്നി മട്ട് അത് അതോരു കൊണ്ടോണോന്നാണ്‌ കൊണ്ടോയിട്ട് നന്നാക്കണോ രണ്ട് മൂന്ന് ദിവസം പിടിക്കൊ ഇങ്ങക്ക ഞാനയിന് പകരായിട്ട് വേറൊന്ന് തരാ ത തക്കാല ഉപയോഗിക്കാാന് വേറെ ഒന്ന് കൊണ്ടത്തരാന്ന് പറഞ്ഞു അനെ പോയിക്കുന്നു വന്നിയില്ല
ആ
അതുകൊണ്ട്
ആ അല്ല മെഷീൻക്കെതാ ഉപയോഗിക്കല്
അല്ല ലിക്വിഡ് അല്ല ലിക്വിഡ് ക്കുന്നെ ആ സോപ്പും പൊടി അത് ഞാൻ വാങ്ങുമ്പം തന്നെ ഒരു പറഞ്ഞിക്കന്ന് സോപ്പും പൊടി ഉപയോഗിക്കരുതന് ലിക്വിഡ് ഉപയിഗിച്ച മതീന്നേ ആ എന്നിട്ട് അങ്ങനെ ആദ്യ ഉള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് പക്ഷെ എങ്കിൽ അ ഇത്ര വൃത്തിയാവൂലയനു അപ്പൊ ഇത് ഇതാവുമ്പോ നല്ല വൃത്തി ത്തിയാവും ചെയ്യൂ നല്ലായി ഇനിയിപ്പോ നല്ല പക്ഷ നന്നാക്കിച്ചാൽ പിന്നെ എങ്ങനെ കംപ്ലൈയിന്റ് വരും ചെയ്യും
ആ പിന്നെ പിന്നെ അത് ഫ്രിഡ്ജയാലും ആ പിന്നെ വാഷിംഗ്‌ മെഷീൻ ആണെങ്കിലും ടെലിവിഷനാണെങ്കിലും ഒരു വട്ടം കേടന്നന്ന് നന്നാക്കിചോ ന്നാ പിന്നെ എ കിടക്കിടക്ക് കേടു ഇങ്ങനെ വരും
ഇള്ളതാ എന്നിട്ട് എന്നിട്ട് ഒരുപ തന്നെയും കമ്പനി അങ്ങനെയാണല്ലോ ഇണ്ടാക്കുന്നത് ന്നി ട്ടോൽ പർ ഞ്ഞിനെ സ്റ്റീലിന്റെ ഒരു അത്ണ്ട് അതിന് പകരായി അത് വെക്കാന്ന് പറഞ്ഞ ഞ് അതാമ്പോ പെട്ടെന്ന് അങ്ങനെ പോക ക്കൂലാന്ന്റഞ്ഞ മൂന്നോ ഇത് മൂ വാങ്ങിട്ട് മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇനിയിപ്പോ നന്നാക്കി നോക്കിയാ അറിയാ
കലമതിര്മ്പലില്ല
ഞാ അല്ല തിരുമ്പല് ണ്ടായിനിപ്പോ കൈയ് ഇങ്ങനെ വേ കൈ വേദന ആണോ ണ്ടേ ഇപ്പൊ തിരുമ്പാ രണ്ട് മൂന്ന് ദിവസ സായി അല്ലാണ്ട് തിര്മ്പല് ണ്ട് നല്ലോക്കെ ഞാൻ പൊറത്തുന്നാ തിരുമ്പല്
ആഹ്
പിന്നെ അങ്ങനെയാണ് പിന്നെ
ഒന്നുല്ല
ഇല്ല ഇല്ല പിന്നെ പി പി പിന്നാ ഇനിയിപ്പോ മക്കൾ ഓ ചോറൊക്കെ തിന്ന് എല്ലാം കഴിന് ഒക്കെ ഫ്രീയായി ഇല്ല പുതിയാപ്പള മാത്രേ ഉള്ളു മക്കള് ഇനി ഇല്ല മോള് നാലല് മണിയ ആാവല്ലോ വരാൻ
ആ
ആ പിന്നെ മോന് ഇന്നെ ഷോപ്പ് കഴിഞ്ഞിട്ട് മോന് പത്ത മണിയാവും പത്ത മണിയാാവും വരാന് ഷോപ്പ് പോന്നോണ്ട് താന ശരി
ആഹ എന്ത് സോപ്പില
മൊബൈൽ ഷോപ്പില്
ആഹ
അപ്പൊ ന ഒരു പത്ത് മണിയാകൻ വരാൻ ഇനി ഉച്ചക്ക്െ ഭക്ഷണം കഴിക്കാൻ വരലുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പിന്നെ നമ്മൾ പുൊറത്തൊന്ന് വാങ്ങിക്കോണ പൊറത്തൊന്ന് കഴിക്കൂ
ആ
പിന്നെന്താ വയനേ പ്രേക എന്താ മക്കൾക്ക്ണ്ട
വേറെ വേറെന്തൊക്കെ
പിന്നെ എന്താ മക്കൊക്കെ എന്തട്ടാ വൈ വൈകുന്നേരത്തേക്കെ എന്താ
ചങ്ങനെ കുക്കല്ല അങ്ങെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കോ ആ മ്ര അതാ അ എന്തക്കരൊക്കെ മുട്ട കുഴുങ്ങിയതാ
അ ആ
ഓല്ക് ഇഷ്ടം ബേക്കറിയാണ് പക്ഷെ ബേക്കറി ബേക്കറി ഞങ്ങൾ കൊടുക്കലില്ല
ആ ഇവിടെ അങ്ങനെ തന്നെ ബേക്കറി അങ്ങനെ വാങ്ങിക്കൊണ്ടക്കൂല
ഞങ്ങള് കൊടുന്ന് വെക്കലും ഇല്ല വെക്കലുംല്ല എപ്പളെ പൂതിയാവുമ്പോ മാത്രം വാങ്ങും ചെയ്യും കൊടുക്കും ചെയ്യും
ഉം അതെന്നെ അങ്ങെ തന്നെ ബടിം അങ്ങനെ തന്നെ ഉം അതന്നെ പിന്നെ ആരെങ്കിലും വന്ന ലൊക്കെ പെട്ടെന്ന് പോയിട്ട് മാങ്ങ മാങ്ങേണ്ടി വരും അങ്ങനെ ആകുമ്പോ
ആ ഇപ്പ പോയ കടേന്ന് പല പലേതും കിട്ടും പൊര്ക്കടിയൊക്കെ കിട്ടെല്ലോ
ആ കിട്ടും അതന്നെ അന്നപ്പോ അങ്ങനെ പോയി മാങ്ങലന്ന് അറേല തന്നെ പ്പാരേം വന്നാലേ കുണ്ടയ വെക്കാത്തേം കൊണ്ട് മഴെയ്യുന്നുണ്ടോ അങ്ങോട്ട്
മഴല്ല ഇപ്പ വെയിലാണ് നല്ല വെയില ന്നാ വെക്കട്ടെ ഞാൻ പിന്നെ വിളിക്ക
അ ആ ആയിക്കോട്ടെ ഓ ഓ ശരി ആഹ ശരി